ഹലോ ആഹ് കേക്കാവോ
ആഹ് കേക്ക്ന്ന്ണ്ട് പിന്നെ ചായ ആഗ് ചായ കുടിച്ചു ചായ കുടിക്കായിരുന്നു
ആഹ് എന്താ ചായക്ക് കടി
ചായക്ക് ചായ്ക്കെ ഇങ്ങനെ കുട്ടിക്ക് അമൃതം പൊടി കിട്ട്ന്ന്ണ്ട് അപ്പൊ അതുകൊണ്ട് ഉണ്ട ഉണ്ടാക്കിട്ട്
ആഹ ആഹ് ആഹ് നമ്മള്അണ്ടിപുട്ട് ഇണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കാലോ അതുകൊണ്ട്
ആഹ് ആ് അത് പൊ ആഹ സൂപ്പറായി നല്ല രസാ ഇവടെ എല്ലാർക്കും നല്ല ഇഷ്ട കുട്ടി മാത്രല്ല കഴിക്കല് ഇവരും
അതില് വേറെ എന്തേലും ചേർത്തുവോ ശർക്കര അല്ലാതെ
ശർക്കരയൊന്നും ചേർക്കില്ല ഞങ്ങള് അത് അമൃതം പൊടി എടുക്കും പഞ്ചസാരേം കൂടി ചേർക്കില്ല അയിനെന്നെ ഒരു മധരം ഇണ്ടല്ലോ ഉം പ്പൊ മധരം ചേർക്കുമ്പോ ഇക്ക് ഇങ്ങനെ ഓവറായിട്ട്ള്ള മത്‌രം ഇഷ്ടല്ല്യ അപ്പൊ എന്താണ് ആഹ് ഇത് മാത്ര ഇന്നിട്ട് ആഹ് ഇള്ള ആ ഒരു ഇത് മാത്രം അയിലെന്നെ ഇണ്ടല്ലോ ഒരു ഷുഗറ് എന്നിട്ട് അതിൽ കൂടെ ആദ്യം കുറച്ച് തേങ്ങ ചിരകും തേങ്ങ ചെരകീട്ട് ഏഹ് ഹലോ ഹലോ ഹലോ ഹലോ
പറയു
ആഹ് ഹലോ കേക്ക്‌ണില്ലേ
ഹലോ ഹലോ